ഓ കേൾക്കുന്നുണ്ടോ?
ഹലോ കേക്കാമോ?
ആ കേക്കാം കേക്കാം എനിക്ക് ക്ലിയർ ആണ് അവിടെ കേക്കുന്നുണ്ടോ പറയുന്നേ
എനിക്ക് ക്ലിയർന്ന് വച്ചാ ക്ലിയർ ആണ് പക്ഷെ സൗണ്ട് കുറവാണ് തോന്നി.
ഇപ്പഴോ?
ആഹ് ഇപ്പൊ കേക്കാം.
ആ
ചായ കുടിയൊക്കെകഴിഞ്ഞോ?
ആ ചായകുടിയൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത ആ അടുത്ത ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ ചെയ്തോണ്ടിരന്നത്
ആഹ വല്ല സ്പെഷ്യൽ ഇണ്ടോ ഇന്ന് ഞായറാഴ്ചയിട്ട്
ഇല്ല സ്പെഷ്യൽ ഒന്നുല്ല ഇന്ന് പള്ളിയില് പോണായിരുന്നു അപ്പൊ പള്ളിയില് പോയപ്പോ അവിടെ ഫുഡ് നമുക്കവിടെത്തന്നെ ഇണ്ട്.
ആ
അപ്പോ അവിടുന്ന് ഇച്ചിരി ബാക്കി വന്ന ചിക്കൻ കറി കൊണ്ട് വന്നു അപ്പൊ ചോറാക്കണമായിരുന്നു അപ്പൊ ചോറാക്കി പിന്നെ പിള്ളേർ ഒരു ഒഴിച്ച് കറിയുംകൂടി ആക്കി
ആഹ നല്ലയായി.
ഉം പിള്ളേരപ്പം അങ്ങനെ ആക്കി കഴിച്ചു. ഇനി കുറച്ച് പാത്രം കഴുകാനുണ്ട് അപ്പോ അത് മോളെ ഏപ്പിച്ചിട്ട് ഞാനിങ്ങട്ട് വന്നു.
ആഹ ഫുഡ് കഴിച്ചും കഴിഞ്ഞല്ലേ ഈ സമയത്തിനുള്ളില്
ല്ല ഞാൻ കഴിച്ചില്ല പുള്ളാ മക്കള് കഴിച്ചു അവർക്ക് വിശക്കുന്നുന്ന് പറഞ്ഞു അപ്പൊ അത് കാരണം അവര് കഴിച്ചു.
ആഹ എത്ര മണിക്ക സാധാ ഫുഡ് കഴിക്കാറ്?
സാധാരണ ഞാനൊരു ഒൻപത് ഒൻപതരക്കെ ആവും. അപ്പൊ മക്കൾക്കൊന്നും രാവിലെ സ്കൂളിൽ പോണ്ടേ. അവർക്കെ സ്കൂളിൽ പോകേണ്ടത് കൊണ്ട് അവര് രാവിലെ ഒരു എട്ട് മണി എട്ടരൊക്കെ ഉള്ളിൽ കഴിച്ചിട്ട് കയറും. എന്നാലെ രാവിലെ എഴുന്നേക്കാൻ പറ്റുള്ളൂ.
ആഹ നല്ലതാ.
ഹം നേരത്തെ കിടന്നാൽ അവർക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റും കാര്യം സ്കൂൾ വണ്ടി എട്ടെ ഇരുപതൊക്കെ ആകുമ്പോ മോൾ ക്ക് വരും മോനുള്ളത് ഒൻപതേ കാലാകുമ്പോ വരും. അപ്പോഴത്തിന്‌ രാവിലെ ഒരുങ്ങി ഫുഡ് കഴിച്ചിട്ടൊക്കെ കറക്റ്റ് ആയിട്ട് നിക്കണ്ടേ.
ആഹ് നല്ലെയ സ്കൂളി പോകുന്ന കുട്ടികൾ അത്യാവശ്യം നേരത്തെ കിടന്നുറങ്ങുന്നെതന്നെയാണ് നല്ലത്.
ആണോ?
ഇപ്പൊ രാവിലെ അവർക്ക് വല്യ ടെൻഷനും ടെൻഷനല്ല ഒരു നല്ല മൂഡിൽ എണീയ്ക്കാൻ പറ്റും. ഞാൻ മറ്റേ നമ്മളെ എ പി ജെ അബ്ദുൽ കലാം ഈ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്.
ആ ആ
നമ്മൾ രാത്രിയിയില് നേരത്തെ പിന്നെ എന്തക്കെയോ ഡോക്ടഴ്സോ മറ്റോക്കെങ്ങനെ പറയുന്നും കേട്ടിട്ട് രാത്രി നേര ത്തേ കിടന്ന് രാവിലെ രാവിലെ രാവിലെ നേരത്തെ എണിക്കണം. പക്ഷെ നമ്മളൊക്കെ രാത്രി താമസിച്ചും കിടക്കും രാവിലെ താമസിച്ച് എണീക്കും. പിന്നെ ഈ കുക്കിംഗ് ഉള്ളത് കൊണ്ട് ഉപ ബ്രേക്ക്ഫാസ്റ്റ് ഒരു തൊല്ലയാ അതുകൊണ്ടൊക്കെ പിന്നെ തട്ടി തട്ടിമുട്ടിയൊക്കെണ്ണിക്കും.
ആ
വീട്ടിലാണെങ്കി പിന്നെ ഇതൊന്നും അറിയേണ്ട സുഖം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാവിലെ ഇല്ല എണ്ണിക്കാ കഴിക്കാ.
അവിടെ അമ്മ ഉണ്ട് ചെയ്യല്ലേ.
ആഹ് അതെ അതെ അമ്മമ്മ അമ്മയോ അപ്പയോ ആരേങ്കും ചെയ്തോതി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവര്പറയും കുഴപ്പമില്ല പോയി റസ്റ്റ്‌ എടുത്തോ
ആ അല്ലെ ഇവിടെന്ന് നമ്മള് കഷ്ടപെടണില്ലേ അവിടത്തെരു ഒന്ന് ഫ്രീ ആവുള്ളൂ.
പിന്നെയ രാവിലെയയി ഒന്ന് കണ്ണടച്ചതേ ഉള്ളലോ എങ്ങനെയൊക്കെ നോക്കി നോക്കിയാലും രാത്രി നല്ല ലേറ്റ് ആകും ഇങ്ങനെ പ്ലാൻ ചെയ്യും നേരത്തെ കഴിക്കണം നേരത്തെേ കിടക്കണം എന്നിട്ട് രാവിലെ എന്നത്തെേക്കാട്ടിൽ ഒരു പത്ത് മിനിറ്റ് മുന്നേ എണ്ണിക്കണന്ന് എങ്ങനെ അാലാറം അടിക്കുമ്പോ വീണ്ടും ഓഫീട്ട് കുറച്ചേടെടെ കിടക്കും ഇപ്പ ഇല്ല തണുപ്പായിട്ട് നല്ല സുഖം രാവില കിടന്ന് ഉറങ്ങാൻ
ആ
അങ്ങനെ അഹ
എനിക്കിവിടെ നേരെ തിരിച്ചാണ് ഞാൻ രാവിലെ എത്ര അല്ലാറം വെച്ചാലും മാല അടിക്കുന്ന ടൈമില് ടെൻഷനാണ് അല്ലാറം നമ്മൾ രാത്രി വെച്ചിട്ട് കിടന്നിട്ടുണ്ടെങ്കില് അലാറം അടിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ തനിയെ ഒണരും ഉണർന്ന്ട്ട് എന്തേ അലാറം അടിക്കാതെ അത് നോക്കി നോക്കിടക്കും എന്ത അ അടിക്കാത്ത ആയില്ലെ ആയില്ല ഇ നോക്ക കിടന്ന കഴുമ്പോഴത്തേ ഒരു മണിക്കൂർ ഉറക്കം പോവും അപ്പൊ കറക്റ്റ് ടൈമിൽ അലാറം അടിക്കും അപ്പോഴ അങ്ങെഴുന്നേക്കും ഒരു മണിക്കൂന് മുന്നേ നമുക്ക് ആ ടെൻഷൻ ഉണ്ട് എനിക്ക് അയ്യോ അലാറം അടിക്കാതെ പോവോ രാവിലെ എണീക്കാൻ ടൈം പോവോ അതുകൊണ്ട് അപ്പോയെക്കും ഞ്ചു എണീക്കെ ചെയ്യും അപ്പൊതെന്നെ നമ്മുക്ക് ബാത്റൂമിൽ പോണം അപ്പൊ ബാത്‌റൂമിൽ പോയിട്ടൊക്കെ വരുമ്പോഴതേന്ന് അലാറടിക്കും അപ്പൊ ടൈം കറക്റ്റ്
ആഹ പക്ഷെ ഇവിടെ ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ എവിടേലും ട്രിപ്പൊക്കെ പോവുലെ ട്രിപ്പോ ആരേലും വീടിലോ നമ്മുക്കൊക്കെ മറ്റേന്തരി സന്തോഷമുള്ള കാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ ചേച്ചി പറഞ്ഞാൽ ശരിയാ അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ക്ക് ആലാറത്തിന് മുന്നേ നമ്മള് ഒണരും എനിക്ക് ഈ സംബവം ച്ചോ ഇജ്ജ് പറഞ്ഞ കാര്യം ഞാൻ ആക പാടേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് അപ്പോ നമ്മ നാളെവിടെെലും പോകണം ആ് അപ്പ ഇവിടുന്നാണെങ്കിൽ നമുക്ക് ബസ്സിന്റെ സൗകര്യംച്ചിരി എപ്പോഴും എപ്പോഴും ബസ്സല്ല അതെ അതേസമയം എന്റെ വീട്ടീ എപ്പോഴും ബസ്റ്റ്റുട വീട്ടിൽ നമുക്ക് ഇറങ്ങുന്നതും ബെസ് റ്റ അപ്പ നമുക്ക് ദൂരം പോകവും വേണ്ട എപ്പോഴും ബസ്സ ഉള്ളത് നമുക്ക് ഒരു ബസ്സ് മിസ് ആയാലും വലിയ പ്രശ്ന ഇല്ല
ഉ ഉം
പക്ഷെ ഇവിടെ ഇച്ചിരി ബസ്സ് സൗകര്യം കുറവായതുകൊണ്ട് നമുക്ക് ഒരു ബസ്സ് മിസ് ആായ ചിലപ്പം അടുത്ത ബസ്സ് ചിലപ്പം ആഹ അങ്ങനെ ഉണ്ടെങ്കി ഇലെന്ന് പറഞ്ഞാലും ഒരു മുക്കാ മണിക്കൂർ ആഹ് ആ അത്തന്നെ തന്നെ കൂടുതലും ഈ സു സ്കൂളിൽ ഓവിടെക്കെ സമയം അനുസരിച്ചാ പിന്നെ ഇവിടുന്ന് വേറെരുഷോപ്പിലോട്ട എത്തി ത്യാല നുക്ക് എങ്ങോട്ട് വെണ്ണേലും പോവാൻ പറ്റതൊള്ളൂ അവിടം വരെ എത്തണെങ്കിൽ പിന്ന വല്ല ഓട്ടോ സർവീസോങ്ങനെ ആരെ ല്ലോക്കെ വരണം അങ്ങനെ ഒരു പാടുണ്ട് വിടന്ന്
ഡ്രൈവിങ് പഠിച്ചിുണ്ടോ സ്കുട്ടി അങ്ങനെോട്ടിങ്ങനക്കെ പഠിച്ചിട്ടുണ്ടോ
ഇല്ലില്ല ഞാനിപ്പ ഇപ്പൊ പഠിക്കാൻ പോവോ എനിക്ക് ലേണേസ് ഇപ്പൊ ഉടനെ ഉണ്ട് ഞാഎടക്ക് പഠിച്ചായിരുന്നു പക്ഷെ അന്നെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ലേണസ് ഞാ അന്ന് എഴുതിയായിരുന്നു അന്നെനിക്ക് ക്ലിയർ ചെയ്ത പക്ഷ അപ്പത്ത എനിക്ക് ബി എഡിന് അഡ്മിഷൻ ആയി അപ്പൊ അതെനിക്ക് പറ്റിയില്ല കംപ്ലീറ്റ് ചെയ്യാനേ പിന്നെ ഞാന് ഇപ്പം ഏഹ വീണ്ടും ഇപ്പം വീണ്ടും കാരണം ഇവിടുന്ന് എങ്ങോട്ടലൊക്കെ പോണമെങ്കിൽ വണ്ടി പിടിച്ചാലേ പറ്റൂ അങ്ങനെ എൻ്റെ ഹസ്
അത് നല്ല സംഭവാണ് നമ്മുക്ക് പക്ഷേ ടൈമില്ല ബസ് കാത്ത് നിന്ന് ബുദ്ധിമുട്ടും എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ നല്ല ഹെൽപ്പ് ആണ്
ആഹ് അപ്പൊ എനിക്കങ്ങ് പേടിയാ ലൈസൻസ് ഇല്ലാതെ ഓടിക്കാൻ എന്നിട്ട് ആളെ ഇടെയ്ക്കെന്നെ ഭീഷണിപ്പെടു ട്ട് ഓട്ടിക്കും കേട്ടൊ നീയെങ്ങോട്ട് ഓട്ടിച്ചെ ഇല്ലെങ്കി പോവുന്നിലെ ഇവിടെ തന്നെ നിക്ക്ന്ന് പറഞ്ഞിട്ട്. ഞാനോട്ടിക്ക നമ്മളൊരു ദിവസം ഏഹ് എവിടോ ചുമ്മായിരുന്നപ്പോ എവിടോ കറങ്ങാൻ പോയി. അത് തെന്മല്ലിക്ക് കറങ്ങാൻ പോയി അന്നേരം എന്റെടുത്ത് പറഞ്ഞു എടി നല്ല റോഡാ. വല്യ തെരക്കൊന്നുല്യ എനിക്കങ്ങനത്തെ റോടിഓടിക്കാന വല്യ ഇഷ്ടം കേട്ടൊ തെരക്കുള്ള റോഡി ഓടിക്കാൻ എനിക്ക്ഷ്ടമെയല്ല. അപ്പൊ നല്ല റോഡ് കട്ട റോഡി ഓടിക്കാനും ഇഷ്ടല്ല ല അപ്പൊ എന്റെട്ത്ത് പറഞ്ഞ് ആഹ് നീ അങ്ങ് ചുമ്മ ഓട്ടിക്ക് അപ്പൊ ഞാ എനിക്ക് സത്യത്തെ ഓട്ടിക്കണന്ന് ണ്ടാർന്ന്. ഞാൻ എന്തോ ദൈവ ഭാഗ്യോന്ന് പറഞ്ഞാതി ഞാൻ വച്ചു. കൊറച്ച് കഴിയട്ടെ അല്ലെങ്കി ഇങ്ങോട്ട് വരുമ്പഴാവട്ടെ. അങ്ങോട്ട് പോവുമ്പോ നല്ല സ്ഥലവല്ലേ റോഡൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് രണ്ടു സൈഡി മരങ്ങളും. ഇങ്ങനെ ആസ്വദിക്കാൻ നല്ലേയല്ലേ അപ്പൊ അതൊന്ന് കഴിയട്ടെന്ന് വിചാരിച്ച്. എന്റെറെ പൊന്ന് ചേച്ചി ഞങ്ങള് അങ്ങോട്ട്. എത്താറ് നമ്മള് പാലരക്ക് പോകുന്ന ട്രിപ്പായിരുന്ന് അപ്പൊ തെന്മരെന്ന് പാലരക്ക് ഇങ്ങനെ പോവാറായിരുന്നപ്പം. ഒരു വളവ് അങ്ങോട്ട് കഴിഞ്ഞപ്പോ പോലീസ് നിക്കുന്ന് അയ്യോ.
ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആഹ് ഞാൻ ഓടിക്കാതിരുന്നിട്ട് പോലും. എന്നെ വെറക്ക്യായിരുന്ന് എന്നിട്ട് നമ്മുടെ തൊ ട്ട് ഫ്രണ്ടിൽ പോയത് രണ്ട് വണ്ടിയില് അവര് കുടുംബക്കാരാ ഒരു വണ്ടിയില് ഒരു ചേട്ടനും ചേച്ചിയും ച്ചി ഒരു കുന ഫ്രണ്ടിത്തെ വണ്ടിൽ ഇവരുടെ തന്നെ ആഹ്. അച്ചനാ തോന്ന്ണ്ട്‌ ആറരയുള്ള അച്ഛനും വേറൊരു കുഞ്ഞും. ഈ രണ്ടു പേര്ടേം കയ്യില് ലൈസൻസ് ഇല്ല അപ്പൊ ഈ പോലീസനാണെങ്കി. തമിഴില് അവരോടൊക്കെങ്ങ് ഓരീ തമിഴ്നാട്ടുകാരാട്ടോ അവരോട് സം സാരിക്ക ഇന്നിട്ട് ഭയങ്കര ദേഷ്യത്തിലല്ല പക്ഷെ നമുക്ക് അയാളെ കാണുമ്പോഴെങ്ങ് പേടി വരും. അപ്പൊ ഞാൻ ദൈവമേ അടുത്തെനി ഇങ്ങോട്ടാന്നല്ലോ. അന്നേരം ഞാൻ ആലോയിച്ച് ഇന്നിട്ടയാള് പറഞ്ഞ് ഇപ്പൊ രണ്ട്‌വണ്ടിക്കൂടെ. ലൈസൻസ് ഇല്ലാതെ ഓടിച്ചതിന്. പത്ത് പതിനായിരം രൂപ വെച്ച് പെറ്റി എയിതി തെരും ഇരുവര് അടക്കണോന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ എന്റെ ഹസ്സിനോട് ചോയിച്ച് ലൈസൻസ് ഒക്കെ ഉണ്ട്. ണ്ടല്ലോ ലെ എലോണ്ട് നീ ചുമ്മാ ടെൻഷനടിക്കാതിരി. ഞാൻ ചേച്ചി എനിക്കാ ട്രിപ്പ് കയിഞ് ഞാൻ തിരിച്ച് വെരന്നെടം വരെ ഞാൻ ആലോയിക്കാര്ന്ന്. ഇങ്ങരെ വാക്കും കേട്ട് ഞാന് എങ്ങാനും ഓടിച്ചെരുന്നെങ്കിലോ എന്നിട്ട് മറ്റവരുടെേന്ന് അയ്യായിരം രൂപ മേടിച്ചെട്ടോ ഒരു വണ്ടിക്ക് മാത്രെ അവര് അടച്ചു. അടിച്ച് കൊടുത്തുള്ളൂ. പുള്ളി ഒരു വീരപ്പൻ ടൈപ്പായിരുന്നെങ്കിലും ഉപദേശിച്ചങ്ങ് വിട്ട്.
ഉം.
ഒന്നാലോയിച്ചോക്ക്യേ ചുമ്മ അയ്യായിരം രൂപ കൊടു
ആ സമയത്ത് നമ്മടെ ഒരു മാനസികാവസ്ഥയെ.
ട്ടേ ഞാൻ ദൈവത്തിനോട് അങ്ങ് നന്ദി പറയാർന്ന് എന്റെ കർത്താവേ നന്ദിയൊണ്ട്. നീ എന്ന് എന്റെ മനസ്സ എനിക്ക് തിരിച്ചരാൻ പോ അ അതെ പിന്നെ ഞാൻ. പിന്നെ ആളിത് വരേം വാശി പിടിച്ചിട്ടിലാട്ടോ.
ആഹ് ആഹ്.
പിന്നെ ഞങ്ങള അഥവാ തോന്നുവാണെങ്കിൽ ഇവിടെ അമ്പലഗ്രൗണ്ടിൽ കൊണ്ടിട്ടൊട്ടിക്കും.
ഉം ഉം
അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ ഉൾ റൂട്ടിലോട്ട് ഓട്ടിക്കും. അതാവുമ്പോ നമുക് വല്യ ചെക്കിങ്ങൊന്നും ഇല്ലാത്ത അങ്ങനെ. അയോ അന്ന് അതൊരു വല്ലാത്ത ട്രോമയായിട്ട് ഇപ്പഴും മൈന്റി കെടപ്പുണ്ട്. ഇത് എന്റെ വീട്ടിലോട്ട് പോവുമ്പോ ആള് പറയും. ആഹ അത് വല്യ തെരക്കേ ഇല്ല കൊച്ച് കൊച്ച്. അല്ലെങ്കിൽ വളരെ ചെറിയ വണ്ടികളും നല്ല ക്ലൈമറ്റും. പിന്നെ സൈഡിൽത്തെ കാഴ്ചകളൊക്കെ. കണ്ടു പോവാൻ നല്ല റീൽസിലൊക്കെ ചേച്ചി ചെലപ്പോ കണ്ട് കാണുവല്ലോ റീൽസ് അയിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ ഒക്കെ കണ്ടാ മരങ്ങളുടെ ഇടയിലൊക്കെ പോവാൻ നല്ല സുഖാ അയ്യോ. അത് ഇപ്പോഴും ട്രോമയായിട്ട് കിടക്കുവാ അതി പിന്നെ ഞാന് ആഹ് ആഹ് പിന്നെ ഒന്ന് ആലോയിച്ച് നോക്ക് നമ്മുടെ കയ്യിൽ നിന്ന നിപ്പിൽ ഒരു അയ്യായിരം രൂപ നമ്മൾ എത്ര കഷ് കഷ്ട്ടപ്പെട്ടായിരിക്കും ഒരു ആയിരം രൂപ ഉണ്ടാകുന്നെ. അപ്പൊ നിന്ന നിപ്പില് അയ്യായിരം രൂപ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് കാർണമുള്ള കാര്യത്തിനാണെങ്കിൽ നമുക്ക് വേണ്ടിയില്ല.
ഓ ലൈസൻസിന്റെ വാല്യു ആണേ അത്.
അന്നത്തോടെ ഞാൻ തീരുമാനിച്ചു ലൈസൻസ് എടുത്തിട്ട് ഞാന് മെയിൻ റോട്ട് അ അ മെയിൻ റോട്ട്ന്നല്ല റോട്ടിൽ തന്നെ ഇനി അധവാ ഓട്ടിക്കണെങ്കിൽ അമ്പല ആഹ് അമ്പല ഗ്രൗണ്ടി ഓട്ടിച്ചോളാം നമ്മക്ക് അത് മതിയേ
ആ നമുക്കേല്ലാ അയിന്റെ പേപ്പേഴ്സ് എല്ലാം കിട്ടി ലൈസൻസും കിട്ടി കഴിഞ്ഞാപ്പോ ധൈര്യം ഉണ്ടെല്ലോ പിന്നെ നമുക്ക് ഓടിക്കാൻ.
മതി മതി ഞാൻ ആളുടെ അട്ത്താണെ ആള് ചിലപ്പോ മറ്റേ പൊലൂഷനോ വല്ലോക്കേ ചെലപ്പോ ഒരു ഒന്നോ രണ്ടു ദിവസം താമസി ച്ച് ഞാൻ പറയാ വേണ്ട ചിലപ്പോ ഇപ്പൊ അവർക്ക് ഇല്ല നമ്പരടിച്ച് ചെക്ക് ചെയ്യുമ്പോഴെ അറിയാൻ പറ്റുള്ളൂ ഏതൊക്കെ ഇല്ലാന്നുള്ളത്. പണ്ട് സെപ്പറേറ്റ് നമ്മൾ എല്ലാം കാണിക്കണം ഇപ്പ അവർക്ക് അന്നെ നമ്പറീ തന്നെ എല്ലാം അറിയുന്നോണ്ട് പിടിച്ച് കഴിഞ്ഞാ കൊടുത്തേ പറ്റൂ എന്തിനാ വേർ അത്രയും പൈസള്ളന്ന് ഈ പറയുന്ന വണ്ടിയുടെ ലൈസൻസ് ആണെങ്കിലും പുകയാണെങ്കിലും എല്ലാം നമ്മുടെ കയ്യിയിലുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യം ഇല്ലല്ലോ.
അതെ.
അ അപ്പൊ പിന്നെ അതല്ലേ നല്ലത്.
ത്ത് അയിനാത്ത് നമുക്ക് ഒന്നും പേടിക്കണ്ട ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം.
അതെ അതെ പിന്നെ ആള് ഓവർ സ്പീഡിലൊന്നും പോവത്തൂല്ല നോർമൽ സ് സ്പീഡിലൊക്കെ പോകത്തുള്ളൂ പിന്നെ വല്ലവരും ഇങ്ങോട്ട് വന്ന് ഇടിച്ച് കയറിയാലേ ഉള്ളു.
ഉം പിന്നപ്പോ എല്ലോടോം ക്യാമറ വച്ചിട്ടുണ്ടല്ലോ അതിനാത്ത് തന്നെ നമ്മുടെ ഫോട്ടോ സഹിതം വരുവല്ലോ.
ആഹ് പിന്നെ നമ്മടെ എത്ര സൂക്ഷിച്ചു ഓടിച്ചാലും ഇങ്ങോട്ട് വന്ന് ഇടിക്കുന്നതിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ കെട്ട സമയം എന്ന് മാത്രേ പറയാൻ പറ്റൂ.
അതെ നമ്മുടെ ഭാഗം ക്ലിയർ ആയിട്ടിരിക്കാ.
അതെ. നാളെ ഒരു ആക്സിഡന്റ് നമുക്ക് ഇങ്ങോട്ട് വന്ന് ഇടിച്ചു കയറി അപ്പൊ അവര് ചോദിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈസൻസ് ഉണ്ടോ വണ്ടിയുടെ പേപ്പ പ്പേഴ്സ് ഒക്കെ കറക്റ്റാണോ അതിന്റെ വെല നമ്മൾ അപ്പോഴാ മനസ്സിലാക്കുന്നെ. ഒരുപാട് ആൾക്കാര് ഈ ഇൻഷുറൻസ് വർഷത്തെ ഒരു ഒരിക്കൽ അടച്ചാൽ മതിയേ.
അതെ.
ഇഷ്ടം പോലെ സമയുണ്ട് അത് അടക്കാതിരിന്നിട്ട് ഈ പറഞ്ഞാണക്കിന് വല്ല ആക്സിഡന്റ് വന്ന് കഴിയുമ്പഴാ ഈ അടുത്തിടക്ക് നമ്മളിവിടെ ഒരു ആക്സിഡന്റ് നടന്നു അത് പതിനേഴ് വയസ്സുള്ള ഒരു പയ്യൻ മരിച്ചു.
ഉം
അതായത് ആട്ടത്തില്ല ഇവർക്ക്
ആഹ് ആഹ് അതെ. അതാണ് ഞാൻ പറഞ്ഞേ നമ്മുടെ ഭാഗം ക്ലിയർ ആണെ
അപ്പ എത്രായാലും ആഹ് ഒരു വീട്ടിലോട്ട് ഒരു വണ്ടി വേടിക്കുമ്പോഴേ അവരെ അതത്ര ആഗ്രഹിച്ച് മേടിക്കുന്നല്ലേ പിന്നെ നമ്മളെ കൊണ്ട് നടക്കുന്ന വണ്ടിയല്ലേ. അത് നന്നായിട്ട് മെയിന്റെയിൻ ചെയ്യണത് നമ്മുടെ ഉത്തരവാദിത്തല്ലേ.
എന്നാ ശരിയെടാ ഫ്രീ ഫ്രീ ആവുമ്പോന്ന് ആഹ് ശരിയടാ ഫ്രീ ആവുമ്പോ ഒന്ന് വിളിച്ചു നോക്ക്ട്ടോ. ഓക്കെ.